ഹലോ
ഹലോ
ആഹ് ആഹ് കേൾ ക്ക്ണ്ട് പറിയുന്നേ എന്തൊക്കേണ്ട്
ഓഹ് നല്ലത്
ആണോ ആഹ് എന്താ ചായ കുട് ച്ചോ
ആഹ് ചായൊക്കെ കുട്ച്ങ്ങനെരിക്കാണ് ങ്ങളുട്ച്ച്ലേ
ആഹ് കുടിച്ച്. ഉംഹ് എന്തേനി ചായയ്ക്ക്
ദോശയും ചട്ടിനിം
ചട്ടിനോ ആഹ് ആലേ ഇവടെ പുട്ടും കടലിം പിന്നെ ന്ന് ഇപ്പൊ ഞായറാഴ്ച ആയോണ്ട് യാത്രങ്ങട്ടെങ്കിലും ഉണ്ടോ
ഇല്ലല്ല ഞാനിപ്പോ വെക്കേഷൻലാണ് സാറ്റർഡേ സൺഡേ മാത്രേ ഒള്ളൂ ലീവ് ഒണ്ടാവുക അപ്പോ അല്ലാതെ സ് ക്ലാസ് ണ്ടാവും അപ്പ നിങ്ങ പോയിട്ടില്ല ഇപ്പം കാര്യങ്ങളൊക്കെ വെക്കേഷൻ വെക്കേഷനിലൊള്ളു അങ്ങനെ പോക്ക്
അങ്ങനെ പിന്നെ ഏഹ് കല്യാണങ്ങള് അങ്ങനൊന്നുല്ലേ
ഏ കൊറയായി കല്യാണ ഒക്കെ ഉണ്ടായി പിന്നെങ്ങനെ അയൽവാസി ഓരക്കങ്ങനെ കല്യാണ ഉണ്ടാവും ്യാനന്ന്
അങ്ങനെ പോക്കല്ലതേ ഉ യാ എത്രൊക്ക പോവാൻ ഇഷ്ടമാണ് എവിടെയങ്കിലും ക്ക യാത്ര പോയിട്ടുണ്ടോ
ഓ അതെ ഞാനിപ്പോ കഴഞ്ഞീ വെക്കേഷനിൽ പോയിട്ടുണ്ട്
അക്കശല്ലേ എവിടക്കാ പോയത്
ഏ കക്കാടം പോയിയില് ഫാമിലി ആയിട്ട് ങ്ങളൊരു
എങ്ങനെുണ്ട് പോയിട്ട്
ഓ അടിപൊളിയായിരുന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങ ഇവിടുന്ന് ഒരു ട്രാവലർ എടുത്തിട്ട് അങ്ങനെ പോയി ആ ആ ഒരു ട്രാവലർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോയി
ആ ആ ബസി ആ ആഹ ആണോ ആ ആ നല്ല ര ശരിക്ക എല്ലാരും കൂടി പോകുമ്പോ ഒരു പ്രത്യേക രസമാണല്ലോ
അതെ അതെ ഞങ്ങ ഇവിടുന്ന്രു വൈകുന്നേരം നാല മണി ആ അ നാലുമണി അല്ല അഞ്ചുമണി കഴിഞ്ഞിക്കോളൂ ഒന്ന് ഓ അടിപൊളിയ ആായിരുന്നു നമ്മള് ഫാമിലിന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് പറയുമ്പോ തന്നെ ഫോണ മന്നു ഞമ്മെ എല്ലാ കാര്ത്തിനും ഒന്ന്ട്ട നി് മാക്സിമം ഹാപ്പിനെ കണ്ടെത്ത
ആ് ആ് അന്നേര ഫോണൊന്നും ഉണ്ടാവൂലല്ലോ അന്നേര ഇ നമ്മുക്ക് കളിക്കുക ചി സമാശ സന്തോഷം സങ്കടങ്ങളും എല്ലാം മറന്നൊരു യാത്രയാണല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ ഒരു യാത്ര പോകുമ്പോ അത അ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലൊക്ക സങ്കടനളൊക്കെ മാറിക്കിട്ടും കൂടുതൽ ആ പ്രത്യേക സന്തോഷമാണെങ്കിൽ ഉ നമുക്കൊരു സന്ത അത്ര വലിയ സങ്കട ആയാാല ഒരു യാത്ര പോയിതേപോലെ എല്ലാവാരും ഉണ്ടെങ്കേ അത് പ്രത്യേക സന്തോഷമാണ് കിട്ടുന്ന സന്തോഷം വേറെ തന്നെ ആ സമയത്താണ് മ്മക്ക് സന്തോഷം കൂടുതൽ കിട്ടുക
ആഹ് അതെ അതെ റിസോർട്ട് എടുകാർന്നു ഞങ്ങള് അപ്പൊ അവിടെ രാത്രി സ്പെൻഡ്‌ ചെയ്തപ്പോ ക്യാമ്പ്ഫയർ ഉണ്ടായിരുന്നു അ അതുപോലെ കുൾ ടൈം അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മള് നമുക്ക് എന്തേിലും സങ്കടങ്ങളൊക്കെ ൻക്കില് ഒന്ന് കുറച്ചൊക്കെ മാ നിർത്തി ഒന്ന്
ആഹ് സന്തോഷായിട്ട് നിൽക്കാലോ ഇതേപോലെ തന്നെ ഞങ്ങള് ഊട്ടില് പോയ അതേപോലെ തന്നെ പക്ഷെ നിന്നിട്ടൊന്നും ഇല്ല ഞങ്ങള് അവിടുന്ന് ഇങ്ങനെ പോയി യാത്ര പോയി ഉം എല്ലാരും കൂടി കുടുംബങ്ങള ഒന്നാകെ പോയി ഭയങ്കര രസമായിരുന്നു ബസിലുള്ള ഇതുകൊണ്ട പാട്ടും അതേപോലെ തന്നെ നിമ്മമാര് വരെ ആഹ് ബസില് യാത്ര കൂട്ടത്തില് നിൽക്കുന്നത് ഉമ്മമാര് വരെ ചാടി കളിക്കും ഇത്രയും പാട്ടിട്ടാണ് ചാടിക അവർക്കും ഉണ്ടാവല്ലോ ഭയങ്കരമായിട്ടുള്ള സന്തോഷങ്ങൾ അതെ പിന്നെ അവിടെ അതെ തന്നെ ഉം ഊട്ടിൽ എത്തിക്കഴിഞ്ഞന്റെ ശേഷം ഇതേപോലെ തന്നെ അവിടെ നിങ്ങൾ ഊട്ടി പോയിട്ടുണ്ടോ ഉണ്ടല്ലേ അവിടെ ഫ്ലവ് ഏഹ് എന്താണ് മറയ പൂ മക്കളൊക്കെ ഉള്ള സ്ഥലം കണ്ടിട്ടില്ലേ അഹ് എന്ത് രസാണ് അറിയോ കാണൻ കൊറേ പൂ ക്കളാണ് ഞാനാണെങ്കിലും ഇപ്പോ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ എനക്ക് ഇങ്ങനെ കണ്ടിട്ടു ഉണ്ടല്ലോ നമുക്ക് അത് അവിടുന്ന് വാങ്ങൻ കിട്ടൂലേ ചെലതൊക്കെ അവിടെ കൊടുക്കുന്നില്ലേ പൈസ കൊടുത്തണ്ട്
തോന്നുന്നുണ്ട് ക്യാഷ് കൊടുത്തിട്ട് ആ വാങ്ങാൻ തോന്ന് ന്ന്ണ്ട് ണ്ട്
വാങ്ങാൻ
ഞങ്ങള് ആ അതെ യതെ ഞങ്ങള് ഊട്ടിക്ക് പോയന്നപ്പോ മൊട്ടക്കുന്ന് ഇങ്ങനെ ഈ ഗാർഡന് അതുപോലെ മൂന്ന് സ്ഥലാ വിസിറ്റെയ് തെ വൺണ്ടേ ടൂ റാകുമ്പോ നമക്ക് വൺണ്ടേ ടൂ റാവുമ്പോ കൂടുതൽ സ്ഥലങ്ങള് വിസിറ്റെയ്യാൻ പറ്റൂല ആ
തെ നമ്മളൊരു ദിവസം ത്തെ ഇതല്ലെ പിന്നെ അതേപോൽത്തെ പിന്നെ ഞങ്ങൾ ഇതേപോലെ തന്നെ കൊറ ഇതേപോലെ തന്നെ മരേ ക്കാറും ന്നറീല എ അമ്മള് വന്ന്ക്കാണ് കുടുംബങ്ങളോട് കൂടി ആ അതാണ് പരിപാടിക്കൊക്കെ നി ക്കാണ് പിന്നെ അതേപോൽ തന്നെ ഞങ്ങള് അതേപോൽ തന്നെ കൊറെ മരങ്ങൾ തേക്കാണെന്നു തോന്ന്ണ് എന്നിട്ട് അയോടൊ കുതിരണ്ട് കുതിര കുതിരെന്റെ പൊർത്തൊക്കെ കേറാനെത്ര നൂറ് രൂപക്കയിട്ട് നമ്മള കുതിരൊന്ന് ചുറ്റിച്ച് കൊണ്ടൊരും ഒട്ടക ണ്ട് ഒട്ടകൊന്ന് ചുറ്റിച്ച് കൊണ്ടൊരും അതേപോലെ കുട്ടികളൊക്കെ ഭയങ്കരൊച്ചേനി രണ്ടെണ്ണത്തിരൊക്കൊന്ന് മ്മേ കേറ്റാ അങ്ങനെ രണ്ടെണ്ണത്തിനൊ ക്കങ്ങനെ ഒന്നുമെ കേറ്റാണ്ടായി റ്റിങ്ങളിങ്ങനെ താക്കി വരുമ്പോ ഓൽക്കും ഭയങ്കര രസാണല്ലോ
ആ ആ അഅ് ഞങ്ങള് വയനാട് പോയ ടൈമില് ണ്ടായിരുന്നു വയനാട് ഞങ്ങൾ പോയിട്ട്ണ്ട് അന്ന് ഞങ്ങളിങ്ങനെ കുതിരസവാരി ചെയ്തിട്ട്ണ്ട് ഉ കുതിരസവാരി ചെയ്തിട്ട്ണ്ട്
ഉം ഈ കുതിരമ്മേ പോവുമ്പോ ഈ കുതിര ഓടോ
ആ അമ്മള അയ്ന് അഅ് ഒലാ കയറി ങ്ങനെ പുട്ച്ച് ജസ്റ്റിങ്ങനെ ആ മെല്ലെങ്ങനെ മെല്ലെ ആ
ട്ടാ ഞാൻ പറയട്ടെ എനിക്കിഷ്ട ഇങ്ങനെ നടക്ക്ണെന് ഓടണം ഇൻക്ക് ഓടുന്നതഷ് ത ഓട് മുതല് താവ്ണ്ടോഏ
മ്മളിങ്ങനെ വീഡിയോയിലൊക്കെങ്ങനെ കാണും പക്ഷെ അമ്മക്കത് നമ്മള് എക്സ്പീരിയൻസില്ലല്ലേ അമ്മള് ചെയ്യുമ്പം പെട്ടെന്ന്തകുമ്പോ അമ്മള് വീഴൊ ക്കെ ചെയ്യും ഓല ആ ഒരു സ്പീഡ് ഇങ്ങനെ മെയിന്റ്റെയിൻ ചെയ്ത് ങ്ങനെ കൂടാ ള്ണ്ടാവോല്ലോ
ആ ആ പിന്നെ അതേപോലെ തന്നെ വയനാട് അതേപോലെ തന്നെ വയനാട്ല്ലേ മറ്റേ ഏറ്റവും മുളന്ന് തായക്ക് ചാടുന്നൊക്കെ കാണുമ്പ ഒരു പേടിയാണ് അത് കണ്ടുണ ങ്ങൾ മൊകളിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇത് കെട്ടിയാണ് ച തായോട്ട് ചാടും മറ്റു മോണന്ന്
ഇല്ലല്ലേ ഞാൻ നോക്കിയിട്ടില്ല
ഇല്ലയല്ലേ ആ സിപ് ലൈനിലൊക്കെ കയറണോ ആ ആ
ആ് അവിടെണ്ട് സി്ലൈന ഉണ്ട് അവിടുന്ന്
ആ ആ അതെ ആ ഡാമ് ന്നില്ലേ ഞാന ഇതേപോല സിപ്പ ലൈനിന്ന് കേറിട്ടില്ല ഉ ആ ആ ഞാനതേപോലെ തന്നെി് സിപ് ലൈനിലേ കേയറിയിട്ടില്ല കോട്ടക്കുന്ന് പോയി കോട്ടംന്ന് പോയപ്പോ അതേപോലെ തെ എനിക്ക് ഭയങ്കര സിപ്പ് ലൈനിൽ കയറാൻ എല്ലാരും സമിക്ക പക്ഷെ എന്റെമ്മ സമ്മ എന്റെമ്മക്കെ പേടി ഞാൻ വീണോ പോന്നുള്ളത് ഇമ്മക്ക് അറിയില്ലല്ലോ ആ ഓക്ക് ആ ഓക്ക് അത്
ചെയ്യാ ആ ഒരു അഴിമതാക്കിട്ട്
ആ ആ എല്ലാരും സമ്മതിച്ചു പക്ഷെ സയ അതേപോലെ തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തക്ക് ഇതേപോലെ തന്നെ വേറെ സ്ഥ ക്ക പോയി അവിടെ അമായികള കൂടുതലൊക്കെയാണ് പോയത് അതിൽ ഒരു അമ്മായി ഭയങ്കര ഇതാണ് ആ അമ്മായിക്ക് ഭയങ്കര പേടിയാ ഏയ് കേറണ്ട കേറണ്ട കേറണ്ട നിക്ക് പേടിയണങ്ങളെ വീണോയാൽ ണ്ട
അതുപോലെ ഇങ്ങനെ ഒരു സൈക്കൾ ഉണ്ടല്ലോ സ ഈ സിബ് ലൈൻ പോലെ തന്നെ ഒരു സൈക്കിൾ സവാരി ണ്ടല്ലോ മേലെ അത് കോട്ടക്കൊന്ന ഉണ്ടായിരുന്നു
ആ് കോട്ടക്കുന്നുണ്ട് ആ ഉണ്ട്എങ്ങനെ ഇണ്ട അത് പൗതിക്കന്നെ ചെലവതൊക്കെ നിൽക്കുക
ആ അതൊക്കെ ഉണ്ട് പക്ഷെ ഞാന് നല്ല സ്പീഡ ഉണ്ടായിരുന്നു പ പെട്ട തന്നെ കഴിഞ്ഞ പോലെനിക്ക് ഫീൽ ചെയ്തത് അവിടുന്ന്ന്നെമ്മ മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എന്നാ മെല്ലെ മെല്ലെ നമ്മുക്ക് ഇങ്ങനെ പോവാ ഞാൻ ഒന്ന് സ്പീഡിലാണ് ഒന്ന് ചുവട്ടിനാെ പെട്ടെന്നാണ് പോയി ആ എന്തെങ്കിലും അവിടെ ത്തി
ഞാൻ പ്രേതാലയത്തിൽ ചെറിയ മധുരം അ ഞാൻ ട്ടക്കുന്ന് പോയാണ്ട് പ്രേതാലയത്തിൽ കേറി ഒറ്റക്ക് ട്ടോ ഞാന് എന്തയ്ത് അറിയോ വലിയ ധൈര്യത്തില് കേറിയതാണ് ഇ ന്നിട്ട് ഞാനയ്ൻ്റുള്ളിൽ ഒരു മിനിറ്റിന് മുന്നേ ഞാൻ വടെത്തി ഇന്റെ ആ ഉറക്കം പോയി ല്ലാണ്ട് ഒരു ഒറ്റ മിനിറ്റ് പോലും ആയിട്ടില്ല ഞാനങ്ങട്ട് കേറി അ പുറത്ത് കൂടെ ങ്ങട്ട് പോന്ന് അത്രയ്ട്ടും പക്ഷെ ഒരാളും കൂടി നമ്മെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അതേപോലെ ഐലൈറ്റ് മാളില് പോയ ര് സമയത്ത് ഞങ്ങളൊര് പ്രേതാലയത്തില് കേറിനി അത് ന്ന് പറയാണെങ്കിൽ നല്ല രസേനി കൂട്ടത്തിൽ അങ്ങള്ണ്ടേനി അപ്പൊ ഭയങ്കര രസേനി ഇതൊക്കെ ഇങ്ങട്ട് ടോർച്ചർന്നക്കെ ആ സമയ ത്ത് ത്രീ ഡി ഞാൻ വെച്ചിട്ടില്ല
ആ ഞാൻ ചെയ്തിട്ടുണ്ട്
ചെയ്ത്
ഈ ഡൈനോസർ ഡൈനോസറിന്റെ എൽ ആ അതുപോലെ ഒരു ഇത് ഒരു വണ്ടിമ ഇങ്ങനെ പോവായിരിക്കും ഒര് ട്രെയിന് പോലെ ഓരോ ഏരിയേകൂടെ നമുക്ക് ശരിക്ക് ഫീലെയ്യാണ് നമ്മൾ അതിന് പോണംന്ന് വെ അതുപോലെ അവിടുന്ന് ഓരോ വള്ളത്തക്കൊക്ക പോണ ജി കാണിയ്ക്കുമ്പോൾ മേ ത്ത്ക്ക് വെള്ളം വരാ അയിനൊക്കെ എല്ലാം സെറ്റപ്പ് ആക്കിട്ട് ഫുള്ള് ഒരു റിയാലിറ്റി ഫീ ലെ യ്ണ പോലെ
ഇൻക്ക് ഭയങ്കര ഇഷ്ടേണ് ഞാ കൊറേ ഇങ്ങനെ വിചാരിച്ചിനി ത്രീ ഡീ ഒരു കേറിയോക്കണം അയ്ലേ അ ശരിക്ക്ള്ള അനുഭവം പോലെ ഏ ഇതേപോലെ തന്നെ എന്റെ ഉമ്മഒക്കെ വച്ച്ട്ട്ണ്ട് അപ്പൊ ഉമ്മ ഒക്കെ ഇങ്ങനെ പറയാ അതേപോലെ തന്നെ നമ്മളെ കാൻ പോണ മാ ഇണ്ട് ഇഡാക്കണം എനിക്ക് പേടയാവുക ചെിലവലൊക്കെ അതേപലെ തന്നെ എനിക്ക് അപ്പൊ ഇങ്ങനെ തോ നിനക്ക് ഇങ്ങനെ വെച്ച നോക്കണം അതേപോലെ തന്നെ ഒരു കാണ എന്തായാലും അപ്പളാണല്ലേ അമ്മക്ക് എല്ലത്തിന്റെ എല്ലാത്തിന്റെ ആ ആഹ് എല്ലാത്തിന്റെന്ന് പറയണ്ടേ
ഉം ഉം അമ്മള് എല്ലാ ഒന്ന് എക്സ്പീരിയൻസെയ്യണം എല്ല് ല്ലാ ഒന്ന് അർഞ്ഞിരിക്കണ അവ് നല്ലത
ഉം നല്ലതാണ് പക്ഷെ നല്ല പൈസെം കൊട് ക്കണോഹ് ത്രെ ള്ളു അതാണ് തേപോലെ നൂറ്റ്യൊ മുന്നൂറ്റ്യൊ ത്രോ ആയിര്ന്നു ഞാ ന്നാള് ചോയ്ച്ചീനി പക്ഷെ അത അത്ര വല്ല്യ ത് ഇല്ല്യാന്ന് പർന് അവ് എന്താണ് അവടെ അ ഹൈലൈറ്റിലാണ് ന്ന് തോന്നുന്ന് അവടെ വെച്ചോര് പർഞ്ഞ് അത അത്ര വല്ല്യ തൊന്നുൽ ല്ല്യാന്ന് തോണ്ടവ് വെക്കണ്ട അതൊണ്ട് പിന്നെ അങ്ങന ചട്ച്ച് പോയ്ത ആ കൊട് ത്രീ ടി ക് നല്ലണ്ട് ന്നാല് ള്ളോ ന്ന്ട്ട് ഞാന് പ്രേതാന് ഏ ഞാന് ഹയ്ലറ്റ്ന്ന് വാങ്ങിയ പ്രേതാലത്ത് കേറ്യത് ആ കോട്ടകുന്നിന് കേറീണ് അത് വെടല്ലേ കോഴിക്കോട് കോഴിക്കോട്ള്ള കോഴിക്കോട് ണ് ആ കോയി കോട്ണ്ട് മറ്റേ പഠിക്ക്‌ന്ന ഒര് ത്ണ്ടല്ലോ എന്താണ് അയ്ന് പറിയാ ക്യോ പേര് ര് കിട്ട്ണില്ല
ചെന്നാലും മിറർന്റെ ഒര്
ആ മിറ എവിടെ പോയാലും മിററ് പോയി തട്ടു മൂലേല് ആ വൈ കണ്ടെത്തി പോവും പക്ഷെ തട്ടണം ഫുള്ള് മിററായിരി ക്കും അതല്ലേ കണ്ണട ആ അതന്നെ അത് യെ അതിന്റെ ഞാന് അതിലും കേറീട്ട്ണ്ട് ഞാന്
ഉം ഉം ഇനി പാലക്കാട്ന്നാ ചെയ്തിട്ട്ള്ളത് ഇൻക്ക് പേര് കറക്റ്റ് ഓർമ്മല്ല ഏതാപ്പോ
അഹ് ആഹ് ഞാ കോഴിക്കോട്ന്ന കേ ആഹ് അഹ് അഹ് ഞാ കോഴിക്കോട്ന്നാണ് ഞാനായി കൂട്തല് ചെ അഹ് മിറർന്റെ ചെയ്ത് കണ്ണാടിന്റെ ചെയ്തത് ഏ കോഴിക്കോട്ന്ന് അവിടെതെന്താണെയ്ക്കും അയ്ന്റെ പേരാവു ഓർമ്മട്ടിണില്ല. എന്നാ ശരി ട്ടോ ഞാൻ വിളിക്കട്ടോ.
ആഹ് ആഹ് ഓക്കെ.